ഹലോ
കേൾക്കാവോ.
ആഹ് കേൾക്കാം നിങ്ങക്ക് കേൾക്കാവോ?
ഓഹ് കേൾക്കാം കൊഴപ്പൊന്നുല്ലാ എന്തെല്ലാ വിശേഷം?
ഒക്കെ നല്ലയെന്നെ ഇങ്ങളെ വിശേഷം എന്താ?
ഓഹ് കൊഴപ്പൊന്നുല്ലാ ഒക്കെ റാഹത്തായിട്ട് പോകുന്ന്. ആഹ് പിന്നെ പണികളൊക്കെ ഒതുങ്ങിയോ?
ആഹ് ഇപ്പോ പിന്നെ മക്കളെ സ്കൂള് പറഞ്ഞയച്ച് പണിളൊക്കെ കഴിഞ്ഞു
ആഹ് ആഹ് ആഹ് ഉച്ചക്കത്തേക്ക്ള്ളതൊക്കെ ആയേക്കുല്ലേ? ഓഹ് പണികളൊക്കെ കഴിഞ്ഞു റൂമിൽ കേറി. ഉം പിന്നെ ചെറിയ മക്കളുണ്ടോ? അല്ലേല് വല്യ ആൾക്കാരാണോ? ഇൻക്ക് മൂന്നാളാ. പിന്നെ ഹലോ ഹലോ
ആണോ പിന്നാ പഠിക്കാ മൂന്നാളും പഠിക്കാ?
ആഹ് രണ്ടാളും പഠിക്കയാണ് എന്താണ് ഒരാള് എട്ടാം ക്ലാസ്സിലാണ് ആഹ് കേൾക്കുന്നുണ്ടല്ലോ
മൂന്നാള് പഠിക്കാണോ?
ആഹ് മൂന്നാളും പഠിക്കല്ല ഒരാള് എട്ടിലാണ് വല്യയാള് പിന്നെ ഒരാള് മൂന്നിലാണ് രണ്ടാമത്തെ ത് രണ്ട് ആൺകുട്ടികളാണ് ചെറുത് മോളാണ് രണ്ട് വയസ്സായിട്ടൊള്ളു
ആഹ് ഇന്റെതും അങ്ങത്തന്നെ മൂത്തത് മോള് ചെറുത് രണ്ടും ആൺകുട്ടികളാ മോള് എട്ടില് പഠിക്ക്ന്ന്
ആഹ് ആഹ്
ആഹ് രണ്ടാമത്താള് ആറാം ക്ലാസ്സിൽ പഠിക്ക്ന്ന് പിന്നെ ചെറുത് എൽ. കെ. ജി. പഠിക്ക്ന്ന്
ആഹ് ആഹ് പിന്നെ എല്ലാരും പോകുന്നവര് ആയനെക്കൊണ്ട് വേഗം ഓര് പോയി കഴിഞ്ഞാ വേഗം അമ്മളെ പണി കയിച്ച് കൊറച്ചേരം കെടക്കാലോ? കെടക്കൊക്കെ ചെയ്യൊ പണിയൊക്കെ കഴഞ്ഞാല്?
ആഹ് പണി രാവിലെ ഒരു ഓട്ടാണ് ഓര് പോകുന്ന സമയത്ത്
ആഹ് അത് അങ്ങത്തന്നെ ഞാനും ആ ടൈമില് എല്ലതും വേഗാക്കും ആഹ് ആ ടൈമിലന്നെ ഞമ്മൾതൊക്കെ റെഡി
ആ ടൈമലന്നെ പിന്നെ കുട്ടികൾക്ക് കൊണ്ടോകാൻ ഇള്ളോണ്ട് ഉച്ചക്കൽത്തെ എന്തേലും ആ കൂട്ടത്തിൽ തന്നെ വേഗങ്ങ് ആക്കും
ആഹ് അത് തന്നെ ഇന്നാ പിന്നെ അമ്മക്ക് എല്ലും കഴിഞ്ഞ പിന്നെ ആഹ് എല്ലാഞ പിന്നെ നമ്മള് പണിയക്കെ കയിയെട്ടെ വിയാരിച്ച്ങ്ങനെ നിക്കണം
അത് തന്നെ
ആഹ് ആഹ് പിന്നെ പിന്നെ ഫ്രീ ടൈമിലൊക്കെ എന്താ ചെയ്യല്?
ഫ്രീ ടൈമില് അങ്ങനെ
ഏഹേ പ്രത്യാകിച്ച് ഒന്നുംല്ല്യ?
ഉ
മക്കളൊക്കെ പോയി കഴിഞ്ഞാ പിന്നെ ഫ്രീയാണല്ലോ അപ്പൊ പിന്നെ വരുന്നവരെ എന്താ കാ ചെയ്യൽ കെട ക്കോ അല്ലെങ്കില് എന്തേം പുസ്തകം വായിക്കുവോ?
അങ്ങനെ പുസ്തകം വായിക്കാ അങ്ങനയൊന്നുല്ല പിന്നെ ഞാന് ഇപ്പതാ ഇങ്ങനെ ഓരോ വർക്കുകള ഇങ്ങനെ നോക്കുന്നുണ്ട് പക്ഷെ ഇപ്പം ഒന്നും ചെയ്യ ഞാന് മെഹന്തീന്റെ കോഴ്സ് ഇട്ത്ത്ക്ക അപ്പൊ ഞാന് അത്ങ്ങനെ വെറ്തെ ഇങ്ങനെ പ്രക്ടീസ് ചെയ്തോണ്ടിരിക്കും വർ
ആഹ് ആഹ് ആഹ്
ആഹ് ഇപ്പൊ ഒരു മാസായിട്ടേ ഒള്ളൂ ഇപ്പൊ കോഴ്സ് കഴിഞ്ഞിട്ട് അപ്പൊ ഞാനത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കും
ആഹ് ആ് ഇപ്പൊ എങ്ങനെ കാലാവസ്ഥക്കെ എങ്ങനെയാണ് അവിടെ വെയിലാണോ മഴണ്ടോ?
ആഹ് ഇബടെ ഇപ്പം പിന്നെ വെയില്ണ്ട് ഇന്നും ഇന്നലെക്കെ ആയിട്ട് വെയിലുണ്ടല്ലോ?
ആഹ് അതന്നെ തോന്ന്ണ്ട് ആഹ് ഇണ്ടില്ലേ? ഇവിടെ മഴ ഒന്നുല്ല ചെറിയ ചെറി ഇന്നലപ്പൊ ചെറുങ്ങനൊരു ചാറ്റൽ മഴ ഇണ്ടായിരുന്നുന്നേ മിഞ്ഞാന്നും ഇന്നലെക്കെ ഭയ അയിന്റെ മുന്നത്തെ ദിവസൊക്കെ ഭയങ്കര വെയിലെന്നേനു മഴയില്ല രാത്രിയില് മഴ പെയ്യുന്നുണ്ട് ചെലപ്പൊക്കെ
ആഹ് രാത്രിയില് ഇപ്പം മഴയ്ണ്ട് ഇപ്പൊ പിന്നെ
ആഹ്
പകല് നല്ല വെയില അതോണ്ടിപ്പം ഡ്രസ്സൊക്കെ ഒണങ്ങി കിട്ടുന്നുണ്ട്
ആഹ് ഡ്രസ്സൊക്കെ ഒണങ്ങി കിട്ടുന്നുണ്ട് പക്ഷെ മഴ ക്കാലാണ്ന്ന്ള്ളൊരു ഫീലേ ഇല്ല കാരണം നല്ല വെയിലല്ലേ?
ആഹ് ആഹ്
പിന്നെ എന്താ കറിയെക്കാനക്കെ കിട്ടി?
കറി ഇപ്പ മത്തി മത്തി കറീ വെച്ച ച്ചു തേങ്ങ പൊരിക്കുകയും ചെയ്ത്
ആ അപ്പൊ വീണ്ടും മീന് ഇറങ്ങാല് തുടങ്ങിയിട്ടുണ്ടല്ലോ അതെ വേറെ ഇപ്പൊ ട്രോളിങ് ഒക്കെ ആയിട്ട് അങ്ങനെ മീനുകളൊന്നുകിട്ടിട്ടില്ല ഇനി നല്ല റൈറ്റന നല്ല വില ഇനി മീനിനൊക്കെ അപ്പ കിട്ടല് തുടങ്ങിക്കണ്
ആഹ് ഇപ്പോളും ഉണ്ടല്ലോ അത്
ആഹ ട്രോളിങ്ങ് കഴിഞ്ഞിട്ടില്ല പക്ഷെ മീനി ഇപ്പൊ നല്ലവോണ്ണം പുറത്തേക്ക്
ആഹ് ഇപ്പൊ മീൻ ഇപ്പ ഇപ്പ മത്തിന്റെ സീസൺ ആണല്ലോ ഇപ്പൊ മത്തി കിട്ടുന്നുണ്ട് ഉം ഉം
ഹും
നിങളെന്തു ഉച്ചത്തേക്കു കറിയൊക്കെ വെച്ചാ
ഏഹ നീ ഒന്നും ഒന്നൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇന്നലത്തെ കറിയുണ്ട് പിന്നെ ഞങ്ങൾക്കിന്ന ഇവിടെ ഏ മുതാൻമന്റെ മോള ഉമ്ര ക്ക് പോവാണ് അപ്പൊ അവിടെന്ന് ഉച്ചക്ക് അവിടെ പരിപാടിയാ അപ്പൊ ഉച്ചകത്തേക്ക് അങ്ങോട്ട് ചെല്ലാൻ പറയ പിന്നെ രാത്രിയത്തേക്കല്ലേ ഇന്നനിയിപ്പ അഹ് പറ്റാത്തൊ വേറെന്തേങ്കിലും സൈഡായിട്ട് എന്തെങ്കലും ഉണ്ടാക്കുകയും ചെയ്യാന്നൊക്കെ വിചാരിച്ചു ഇന്നലെത്തെ കറിയുണ്ട് അങ്ങനെ മീൻ വെച്ചതും പൊരിക്കുള്ളതും ണ്ട് ഫ്രഡജ അപ്പോ പിന്നെ അത് എന്നോട് ഒപ്പിക്കാന്ന് വിചാരിച്ച എങ്ങനെ നിക്കയാണ്
ആതു ശരി
ഉം
രാത്രി ചോറ് ആക്കുവളെല്ലേ ചപ്പാത്തിയ
രാത്രി ഞങ്ങള് ഹസ്ബൻഡറ് പണി കഴിഞ്ഞു വന്ന് കാണുന്നുണ്ടെങ്കില് ഞങ്ങള്ൾ എന്താണ് വൈകുന്നേരം തന്നെ ഫൂട്ട് കഴിക്കും ചപ്പാത്തിയോ പത്തിരിയ അങ്ങനത്തെന്തെിലും ചോറ് അങ്ങനെ കഴുകയില്ല
ആഹ കുട്ടികളോ
കുട്ടികളൊക്കെ അങ്ങനെ തന്നെ ആ ടൈമില് കഴിച്ചാ പിന്നെ ഒന്നും കഴിക്കൂട പിന്നെ രാത്രി പാല വ ഇല് ജ്യൂസ് അല്ലെങ്കിൽ മാങ്ങ എന്താ ഇപ്പ മാങ്ങന്റെ സീസണ ആണല്ലോ അപ്പ അനെന്ത ചെയെത്തിട്ട അങ്ങനെ എന്തെേലുംക്കെ ചെയ്യും അല്ലാണ്ട് ഫുഡ്‌ കഴിക്കുല്ല
ആഹ ഓ
വൈകുന്നേരം തന്നെ കഴിയും എന്നാലെ അല്ലെങ്കിൽ ഇതാവൂലേ ആ പിന്നെ ചില ദിവസങ്ങള എനിക്ക് സുബ്ഹായാത്തൊന്നോ അല്ലെ ഒഴി മടിയൊക്കെ പിടിച്ച കാണെങ്കില് ചെലപ്പോ എന്തെങ്കിലൊക്കെ ചല്പ്പോ ഞമ്മക്ക് പിന്നെ ചോറൊന്നും പിന്നെ പറ്റാത്ത ആൾക്കാർ ചെരുങ്ങനെ എന്തേലുമൊക്കെ ഉണ്ടാക്കോ അങ്ങനെയൊക്കെ
ആഹ് ആഹ് അത് ശരി നിങ്ങളെ വീട്ടിൽആ രൊക്കെയ ഉള്ള
ഇവിടെ ഞാനും പിന്നെ രണ്ട എളച്ചന്മാരും ഒരളച്ചന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ഒരുതിക്കു ചെറിയൊരു സുഖ ഇല്ലാത്തതാണ് മറ്റേ എളച്ഛന്റെ ഫാമിലി ഉണ്ട്
ആഹ് ആഹ് അത് ശരി
നിങ്ങളെങ്ങനാ ഒറ്റക്കാണോ
ആഹ ഞങ്ങള് വേറെയാണ് പിന്നെ തറവാട് അടുത്ത തന്നെ ഉണ്ട്
ആഹ് ആഹ് ഞങ്ങക്ക് തറവാട്ടിലാണ് എവിടെ ഞങ്ങള് വലിയൊരു തൊടിയാണ് അവിടെ എളാപ്പ മൂത്താപ്പ വലിയ നാത്തൂന് രണ്ടാമത്തെ മുത്തച്ഛന് പിന്നെ ഞങ്ങള് അങ്ങനെ അഞ്ച് വീട്
ആഹ് ആഹ് അ ശരി ഇവടെ ഞങ്ങള് തറ തറവാട് തൊട്ടടുത്ത് തന്നെ പിന്നെ അതെ പറഞ്ഞ മാതിരി എളാപ്പയുണ്ട് പിന്നെ മുത്തച്ഛന് ഉണ്ട് അപ്പറം ഇപ്പറൊക്കെ ആയിട്ട് എല്ലാരും ഉണ്ട്
ആ അതന്നെ എല്ലാരുവൊണ്ട് അപ്പൊരു ആഹ്
ക്കള് കളിക്കാനും ആൾക്കാരുണ്ടല്ലോ
അതന്നെ കളിക്കാനും നമ്മക്കിപ്പോന്ന് എവിടേലും പോണന്നുണ്ടെങ്കില്
ആഹ് ഇവർക്കൊന്നും എവടെം പോണന്നീല്ല ഫുട്ബോൾ കളിക്കണം ക്കാനാണെങ്കിലും ഒക്കെ ഇവിടെ ആൾക്കാരൊണ്ട് ഇഷ്ടം പോലെ കുട്ടികളുണ്ടല്ലോ
ആഹ് അതന്നെ പിന്നെ എല്ലാരും ഇങ്ങനെ വരും ആരൊക്കെ ഉണ്ട് എന്താണ് പുയാപ്പളേന്റെ വീട്ടില്
പുയാപ്ലന്റെ വീട്ടില് പെങ്ങന്മാരുണ്ട് പിന്നെ ഇങ്ങനെ മുത്തച്ഛന് കെട്ടീക്കിണ്ട്
ആഹ് ആഹ്
അയിന് ഒരു കുട്ടിയൊണ്ട് പിന്നെ ഉമ്മ ഉപ്പ രണ്ട് പെങ്ങമാര്
ആഹ് ആഹ് ഇവടെ ഇമ്മിം ഉപ്പ പിന്നെ ഇവരെ ചെറുപ്പത്ത് തന്നെ മരിച്ചിട്ടുണ്ട് പിന്നെ ഉമ്മ ഇപ്പ നാല് വർഷായി മരിച്ചിട്ട് ഏഹ് ഇപ്പം നാലാമത്ത ആ പെരുന്നാളിന്റെ ഏഹ് പിറ്റേന്ന് ആയിന് ആണ്ടു ഏഹ് നാലു വർഷം മുന്നേ പെരു പെരുന്നാളിൻ്റെ അന്ന് രാത്രി എയിനു മരിച്ചെ വലിയ പെരുന്നാളിന്റെ
ആഹ് ആഹ്
അപ്പോ പിന്നെ ഇവര്ക്ക് നാല് പെങ്ങമാരും പിന്നെ രണ്ട് ഏട്ടന്മാര് രണ്ട് എളച്ചന്മാര് അങ്ങനെയാണ്
ആഹ് ആഹ്
ഉം വെല്ല്യ ഫാമിലിയാണ് ഇവര് അൻപതാൾക്കാര് അഞ്ച് മക്കളാ പക്ഷേ നല്ല രസാണ് എല്ലാരും കൂടെ വരുമ്പോ
ആഹ് എല്ലാരും കൂടി ആവുമ്പോ നല്ല രസാണല്ലോ
ഓഹ് നല്ല രസാണ് എല്ലാരും കൂടെ വരും അന്ന് പിന്നെ ചിരീം വിളീം നയാട്ടുമാണ് ഉറക്കുണ്ടാവൂല്ല രണ്ടും മണി മൂന്ന് മണി വരേം ഫുള്ള് കളിം ചിരിം വർത്താനം പറച്ചിലും അങ്ങനെല്ലാരും എടക്കിടെ കൂടലുണ്ട്
ആഹ് ആഹ്
ഒരു നാത്തൂന്റെ മോള് പ്രസവിച്ച് കിടക്ക അതുകൊണ്ട് പിന്നെ വല്ലാണ്ട് അങ്ങട്ട് അങ്ങനെ വരേലില്ലേ ഇനിയിപ്പോ ഓള് പോയിട്ട് വേണം എല്ലാരും കൂടെ ഒന്ന് കൂടാന്പറന്ന് നിൽക്കണ്ട്
ആഹ് ആഹ് അത് ശെരി
അവിടക്കെങ്ങനെ തറവാട്ടിലേക്കാണോ എല്ലാരും വര്യ അല്ലേ ഇങ്ങളെ വീട്ടിലേക്കാണോ
അല്ലല്ല തറവാട്ടിലേക്ക എല്ലാരും ബെര തറവാട്ടി തന്നെയാണ് പിന്നെ ഉമ്മ ഉപ്പ പെങ്ങമാര് ഒക്കെയുള്ള ഇവട പിന്നെ ഞങ്ങളും ഞാനും മൂന്നു മക്കളും ഹസ്ബൻഡും തന്നെ
ആഹ് ആഹ് പെങ്ങമ്മാരെ കല്യാണം കഴിഞ്ഞില്ല
പത്ത് മക്കളാ അപ്പൊ എല്ലാരും കൂടെ ഒരു കെട്ടിച്ചവരൊക്കെ വരുമല്ലോ എല്ലാരും കൂടെ കൂടുമ്പോ നല്ല രസാ എല്ലാരും അന്നേരം തറവാട്ടിലാ ഇണ്ടാവ
ആഹ് ആഹ്
അങ്ങനെ
ആഹ് ഇവടെം അങ്ങനെ ഇങ്ങോട്ടേക്ക എല്ലാരും വെര പിന്നെ മുത്തച്ഛനും പിന്നെ നാത്തൂൻ ഒക്കെ ഇവടെ അടുത്ത് തന്നാണ് അപ്പം എല്ലാരും കൂടെ ഇവടെ കൂടും
ആഹ് നല്ല രസായിരിക്കൂല്ലേ എല്ലാരും കൂടെ കൂടുമ്പോ
രസാ അന്നെ തന്നെ അങ്കി
എന്തെങ്കിലും ഫുഡ് അങ്ങനെ എന്തെങ്കിലും ആക്കോ
ആഹ് സ്പെഷ്യൽ ആകിട്ടും ഇനി ഓരിക്ക് സ്പെഷ്യൽ വേണം എന്നൊന്നുല്ല എന്നാലും നമ്മുക്ക് എല്ലാവരും വരുമ്പോഴല്ലേ ഇപ്പൊ നമ്മക്കായാലും അതിനൊക്കെ ഇൻ്റസ്റ്റ് ഉണ്ടാവാ എല്ലാരും കൂടെ ഫുഡൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഒരു രസമാണ് വരുന്നുണ്ടെങ്കിൽ നേരത്തെ അറിഞ്ഞിക്കാണെങ്കിൽ ഞങ്ങള് വേഗം ഫുഡും ഇതുമൊക്കെ ഓരു വരുമ്പോഴേക്ക് റെഡിയാക്കി വെക്കും എന്നാ പിന്നെ ഞമ്മക്ക് വർത്താനത്തിന് ഇരിക്കാലോ ആഹ് അത് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ വന്ന് പെട്ടന്നായിരിക്കും ചിലപ്പോ എല്ലാരും കൂടെ വന്നതിന്റെ ശേഷം ആയിരിക്കും ഞങ്ങള് കാണുന്നത് തന്നെ ഓര് പറഞ്ഞൊക്കെ ഒപ്പിച്ചിട്ട് വരും ഞങ്ങളോട് പറയൂല സർപ്രൈസ് ആയിട്ടൊക്കെ വരും അപ്പം അങ്ങനെ ഒക്കെ ആകുമ്പോഴാണ് പിന്നെ ആഹ് അപ്പൊ പിന്നെ വന്നിട്ട് പിന്നെ എല്ലാതും ഉണ്ടാക്കി ആവുമ്പോഴക്കിനൊക്കെ എന്നന്നെ പത്തുമണി ഏഹ് ഒമ്പത് മണി പത്ത് മണിയൊക്കെ
അപ്പത്തേക്ക് പിന്നെ ഓർക്ക് പോവാനുമായി
ഇല്ല പോവൂല പോവുവാണെങ്കിൽ ഒരു രണ്ട് മണി മൂന്ന് മണി പുലർച്ചക്കൊക്കെ പോവുള്ളൂ പോകും പോ ആഹ് അല്ലാണ്ട് വർത്താനം വേഗം വന്ന് പോവുകൊന്നും ചെയ്യൂല അത് രണ്ടു മാസം കഴിഞ്ഞ് ഇങ്ങടേക്ക് ക്കെ പോവുള്ളൂ വർത്താനൊക്കെ പറഞ്ഞ് എല്ലാതും കഴിഞ്ഞാ എല്ലാരും കിടക്കാനും മുത്തച്ച്ഛനു മുത്തശ്ശി അതിനോടു എല്ലാവർക്കും അങ്ങനെ പിരിയുമ്പഴേ എല്ലാരും ഇവിടുന്ന് പോവയുള്ളൂ അല്ലെങ്കിൽ ഇവിടെ കിടന്നിട്ട് പിറ്റേന്ന് വൈകുന്നേരോ അങ്ങനൊക്കെ പോവുള്ളൂ
ആഹ് ആഹ് അത് ശരി അങ്ങെനെ അപ്പ രസായ്രിക്കല്ലാെ കുട്ട്യേൾക്കും രസായ്രിക്കല്ലാെ അല്ലേ
ങ്ങെനെ വെരുമ്പം മക്കക്ക് രെസാണ് അപ്പൊ പിന്നൊര് മൗലൂദ് ചെല്ലലും അല്ലെങ്കില് അങ്ങൻത്തെന്തേലും പിന്നെ പോരെ കളികെള് എല്ലതുണ്ടാവും
ആഹ് ആഹ്
ന്നാ ശരി ട്ടാ
ആഹ് ന്നാ ശരി